ആഹ്
സുഖം എല്ലായിടത്തും വിശേ ആഹ് സുഖണ്
ആഹ് ഇവിടെയും സു നല്ല മഴേണ് പിന്നെ രാവിലെ മുതലേ മഴാണ് ഇപ്പം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും മഴന്നാണ്.
ആഹ് ഇവിടെപ്പം ചെറുതായിട്ട് പെയ്യ്ണ്ട് കൊറച്ചേരം വെയിലർച്ചിനി. ഇപ്പൊ മഴേണ്
ഇവിടെന്ന് വെയില് വന്നിട്ടേ ഇല്ല മഴ ഇങ്ങനെ കാറ് ഇണ്ടാവും അങ്ങനെ പോകും. പിന്നെ മക്കളൊക്കെ സ്കൂൾ പോയാ
മക്കളൊന്നും ഇല്ല
ആഹ് പിന്നെ വേറെന്താ ഫുഡൊക്കെ ആയാ ഉം ആഹ് പോയി അതോണ്ടാണ് ഈ നേരത്ത് ഫ്രീ അല്ലെങ്കിൽ പിന്നെ കിട്ടൂല.
ആഹ്
കാരണം അവർക്ക് ഗെയിമ് ഭയങ്കര അഡിക്റ്റാണ് ഓരോ ഗെയിമിന് അപ്പം അവര് അതിനകം മൂന്ന് പേരാണ്.
ഏഹ്
പിന്നെ വൈകുന്നേരം വന്നാല് പിന്നെ ഫ്രീ കിട്ടൂല അതാ ഞാൻ പറഞ്ഞത് ഈ ടൈമിലാണ് കുറച്ച്
ഫ്രീള്ളതല്ലേ ഉം ഓരോക്കെ എന്താ ചെയ്യുന്നേ പഠിക്കന്നേ?
ആഹ് പഠിക്കാണ് മൂത്ത മോള് എട്ടിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ മോൾ ആറാം ക്ലാസ് ൽ മോന് ഒന്നാം ക്ലാസ്സിൽ.
ആഹ്
ഉം
പണിയൊക്കെ കഴിഞ്ഞോ
പിന്നെന്താ?
പിന്നെന്താ അല്ല പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞു ശരിക്കും പറയാണെങ്കിൽ ആ നമ്മുടെ മഴക്കാലത്തിന്റെ ആ ഒരു ഇത്ൽക്ക് ഇപ്പോഴാണ് എ ത്തീ തോന്നുന്നല്ലേ? കുറച്ച് ദിവസായിട്ട് മഴൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചൂടായിര്ന്ന് ആഹ് അതെ അതെ പക്ഷേ ഒരുപാട് ഡ്രസ്സ്ണ്ട് ഉണങ്ങാന്.
രണ്ട് ദിവസായിട്ട് അടുപ്പിച് മഴണ്ടോ?
ഇല്ല ഇവിടെ ഇപ്പൊ കുറേ ഒരു ബ്രേക്ക് വന്നയ്ന്റെഷം ഇപ്പം ഇന്നാണ് കുറച്ച് ഇങ്ങനെ നിർ സാധാ മഴ പെയ്തിട്ടുള്ളത് ഇന്നാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാധാരണ ഈ ടൈമൊക്കെ ആവുമ്പോഴേ ക്കും നല്ല മഴ ഉണ്ടാവല്ലോ. ആഹ് പൊതുവേ കുറവാണ് അപ്പൊനി ആഹ് അപ്പത് വീണ്ടും തുടങ്ങി സ്റ്റാർട്ടായി ഒന്ന് നിന്നിട്ടുണ്ടായിര്ന്ന്. ഉം പിന്നെന്താ വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഇമ്മണ്ട് ഇപ്പണ്ട് താത്ത കാക്കാ അനിയത്തി.
ആഹ് ആഹ് ആഹ്
അവിടെ?
പിന്നെ അതവിടെ എന്താണ് ഉമ്മ ഉപ്പ പിന്നെ ബ്രദർ അങ്ങനങ്ങനെ പിന്നെ മ മക്കള് നിറയെ ആൾക്കാരുണ്ട് ഉം
കൂട്ടു കുടുംബാല്ലേ
ആഹ് അതെ അതെ ഉം
ആഹ്
ആഹ് നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളായിട്ട് കോണ്ടാക്ട് വിളിക്കാ ഞാൻ പറയാ ഇതൊക്കെ ഒരു നിമിത്ത തോന്നുന്നത് ഏഹ് കാരണം ന മ്മളെ ലൈഫില് ആരൊക്കെ കാണണം കണ്ടുമുട്ടണം പരിചയപ്പെടണം എന്നൊക്കെ ഒരിത്ണ്ടാവോല്ലോ അതൊക്കൊയിരി
ഇങ്ങനെല്ലാം ഇരിക്കാം
അതെ അതെ ഉം പിന്നെ ഞാനിങ്ങനെ എന്താണ് റീസെല്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ട്ടോ
ആഹ് ഡ്രെസ്സോ
ആഹ് ഡ്രസ്സിന്റൊക്കെ ഏഹ് അപ്പൊ പിന്നെ ഞാൻ ഒരുപാട് പേരെ ഇൻക്ക് കോൺടാക്റ്റ് ഉണ്ട്
ആഹ്
ഉം പിന്നെന്താ
പിന്നെങ്ങനെ പോണ് ആഹ് ഡ്രസ്സിന്റെ മാത്രന്നേ ഉള്ളൂ
അതില് പിന്നെ നമ്മളെ ചെല ഇവരതൊക്കെ സോപ്പ് പിന്നെ എന്താണ് എന്താ പറയാ സ്കിൻ കെയർ ഓയിൽ അങ്ങനത്തെക്കെ ഇല്ലേ പ്രോഡക്റ്റ് സൊക്കല്ലേ ഹെയർ കെയർ അങ്ങനത്തെക്കെ പ്രോഡക്ടുകൾ ഉണ്ടാവോലോ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ബീറ്റ്റൂട്ട് പൌഡർ ഏഹ് പി പിന്നെ അലോവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ഓരോ ഗ്രൂപ്പ് കാണുമ്പോ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഏതായാലും ഇന്റർനെറ്റ് നെറ്റ് ഉണ്ടല്ലോ നമുക്ക്
അപ്പൊ അങ്ങനെ ചെയ്യണേക്കാരല്ലേ
ആഹ് കൊറേ റീൽസ് കണ്ടിട്ടും യൂട്യൂബ് കണ്ടിട്ടും ടൈം വേസ്റ്റ് ചെയ്യണേക്കാ നല്ലത് നമുക്ക് ആ ടൈമ് നമുക്കൊന്ന് കൊറച്ച് ഇതായാലും നമുക്ക് എന്തെങ്കിലൊക്കെ കിട്ടുല്ലോ അങ്ങനെ ഞാന് ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോ അവർക്ക് മെസ്സേജൊക്കെ അയക്കും വിന
ആഹ് അല്ല എന്നിട്ട് പറ്റിയതൊക്കെ ഇപ്പൊ ചെയ്യല്ണ്ടോ ഇങ്ങനെ ഓർഡറ് ഒക്കെ വരലുണ്ടോ
ആ് ഉണ്ട് ഉണ്ട് ഞാൻ മൂന്ന് വർഷായിട്ടാ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഡ്രസ്സിന്റാണ് പി അതാവുമ്പ എപ്പ പ്പളും ആവശ്യള്ളതാണല്ലോ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കും ആ പിന്നെ ആ പൗഡർ ഒക്കെ കൂടുതൽ ഹന്നാ പൗഡറൊക്കെ ഉണ്ടല്ലോ അപ്പോ അതൊക്കെ ചോയ്ക്കുമ്പോ ഞാനാ അപ്പോ ആ ഗ്രൂപ്പില് ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ ഓർഡറൊക്കെ ഇതാക്കും വെറുതെ റീൽസ് കണ്ടൊക്കെ നേരം ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഏഹ് സ ത്യാണ് നമുക്ക് നഷ്ടല്ലല്ലോ കാരണം നമ്മള് വീട്ടിൽ സ്റ്റോക്ക് വെക്കണ്ട നമുക്ക് ഒരു രൂ പ പോലും ആവില്ല നമ്മള് ജസ്റ്റ് ഹലാലായ കാര്യാണ് കാരണം നമ്മൾ ആരെയും പറ്റിക്കുന്നില്ല അവർ നമുക്ക് തരുന്ന കമ്മീഷന് അങ്ങനെ ഡ്രസ്സൊക്കെ കൊറേ ആയി ഇപ്പഴും ഉണ്ട് ഉം ചില നേരത്ത് നമുക്ക് ഇങ്ങനെ വട്ട് ആവും പിന്നെ പിന്നെ പൈസ ഇങ്ങനെ കിട്ടുമ്പോ രസാണ് കാരണം ഒരു സന്തോഷാണത് അൻപതാണെങ്കിലും ആഹ് പിന്നെ എന്താ കാട്ടാ എന്താ ഫ്രീ ടൈമ് ഒക്കെ എന്താ ചെയ്യാ
ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് കാരണം ഞാനും ഇതേപോലെ എല്ലാർക്കും മെസ്സേജ് അയക്കും പക്ഷെ പറ്റിയതണ്ട് മ നസ്സ്ക്കണ്ട് പിടിക്കൂല ഇപ്പൊ ഡ്രസ്സിന്റെ ഒക്കെ നോ ക്കാണ്ന്നുണ്ടെങ്കിൽ ഇപ്പൊ കോമണായിട്ട് എല്ലാരെ ഇതിലും അതന്നെ ഉള്ളൂ ഇപ്പ പറയ്‌ണോലൊക്ക പറയും ഞാൻ ഇണ്ട് ഞാൻ ചെയ്യ്ണ്ട് പറയും
അതെ ശരിയാണ് ശരിയാണ് ഉം ഉം. ഉം
ചെയ്യാല്ല്യല്ലോ പിന്നെ ഞാന് ഞാ ഇപ്പ ഡിഗ്രിക്ക് പഠിക്ക്യ പ്പിന്റെ കോളേജ് മുള്ള്
എന്താ ഡിഗ്രി ഏതാ പഠിക്കുന്നെ
ഞാൻ സോഷ്യോളജിയ പഠിക്ക്ണെ
സോഷ്യോളജി ആ എവടെ പഠിക്കുന്നെ
ഞാൻ ഇവടെ എട്‌ത്ത്ള്ള കോളേജിലന്നെ
ഉം ഉം ഉം ഞാന് ഇതെയിരുന്നു എന്താ പറയാ ലിറ്ററേച്ചർ ആയിരുന്നു ഇപ്പഴല്ലട്ടാ കൊർച് ച്ചായി പിന്നെ എന്താണ് പക്ഷെ കപ്ലീറ്റ് ആക്കാൻ പ റ്റീല സെക്കൻഡ് ഇയറ് വരെ പോയിട്ടോള്ളു
അതന്തേ
അതാ അപ്പൊത്ത്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പറ്റീല ന്താണ് പഠി ക്കാറ്റില പിന്നെ
ആഹ് ഞാന് കല്യാണം കഴിഞ്ഞെനെഷ പഠിക്ക്യാനൊക്ക പോയത്
അയ് ശെരി ആ ആ
അത്രന്ന് ആയിട്ടില്ല എന്നാലും കല്യാണം കഴിഞ്ഞ ഓൽക്ക് നിർബന്ധം പെരേ കുത്തർക്കെക്കു
ആഹ് അങ്ങനെ ഇള്ളോലെ കിട്ടിയാ രക്ഷപ്പെട്ട് അല്ലാത്ത ആള്കളെ കിട്ടിയാല് ലൈഫ് ഇള്ളതും പോയി കാര്ണം ഞാനൊക്ക അത്രേം ഞാൻ പർഞ്ഞല്ലോ ഞാന് ഇംഗ്ലീഷ് അത്രേം പഠി പഠിക്കാൻ ഇഷ്ടള്ള വിഷയേര്ന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഇട്‌ത്തത് തന്നെയിര്ന്ന് പിന്നെ ലിറ്ററേച്ചറ് അപ്പോ ന്താണ് ഇ അപ്പൊ പഠിപ്പിക്കാ അങ്ങന അങ്ങനെക്കെ പറയല്ലോ അവര് പിന്നെ കഴിഞ്ഞപ്പൊ പക്ഷെ അന്ന് അത് പ റ്റീലടോ അന്ന് ഇ അ അന്ന് കൊള കൊറവല്ലേ രണ്ടായിര്ത്തി പതിനൊന്നില ഇന്റെ കല്യാണം കഴിഞ്ഞെ അന്നത്ര ഇതോന്നുല്ല ഇന്ന് എന്തേക്കെ വഴികള്ണ്ട് ഇന്ന് എന്തേ
ഇപ്പ തുടർന്ന്ട്ട് ഓൺലൈല് ആയിട്ടൊക്കെ നോക്കാലോ ഓൺലൈല് ഒക്ക ആവുമ്പോ ഫീസ് ചെൽപ്പ കൂടും പക്ഷെ ന്നാലും നമ്മക്ക് കംപ്ലീ റ്റ് ചെയ്യണന്ന്ണ്ടെങ്കില്
അതെ പിന്നെ ചെയ്താ മതിയെര്ന്നു പിന്നെ ഞാന് ഇൻ്റെ മക്കളോടന്നെ ഞാൻ പറയും കാര്ണം എന്താണ് ഞങ്ങള് പഠിച്ച അന്നത്തെ ആ ഒരു ഇതേ അല്ല നമുക്ക് അന്ന് ഡിക്ഷണറി ഒക്കെ വേണായിരുന്നു ഒരു വാ ക്കിൻ്റെ മീനിങ് കി ട്ടാന് ആ ഡിക്ഷണറി എല്ലാരെട്‌ത്തു ഇണ്ടാവുല്ല്യ അന്ന് അത്രേം പൈ സ ഇള്ളോരെട്‌ത്തൊക്കെ ആവും ഡിക്ഷണറി ഇണ്ടാവ അത് നമ്മക്ക് അത് ഇങ്ങനെ മറിച്ച് നോക്കി ഇന്ന് ഫോണില് നമ്മള് ടൈപ്പ് പോലും ചെയ്യണ്ട കാര്ണ അത് ജസ് റ്റൊന്ന് പർഞ്ഞാല് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയിൻ്റെ എ ടു വരെള്ള കാര്യങ്ങള് നമുക്ക് കിട്ടും ഞാന്റെ മക്കളോട് എപ്പളും പറയും ഇങ്ങളോക്കെ ഒരു ഭാ ഗ്യ ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പഠിക്ക്ണ കാലഘട്ടത്തിൽ ജനിച്ചാ മതിയെര്ന്ന് പറലാ അത്രീം സുഖാണ് ഇന്ന് ആ നമു ഞാൻ പറയും ഇന്നത്തെ സൗകര്യം ഒക്ക അന്ന് ഇണ്ടെങ്കി അവൂ നല്ല മാർക്ക് എങ്ങീട്ടില്ല ഡോക്ടർ എഞ്ചിനിയറ് ഒക്ക ആകെര്ന്ന് കാര്ണം ഇന്ന് ഫുള്ള് ഫോണില ക്കെ എന്ത് നോക്കിയാല് അത് അങ്ങനെ കിട്ടും
ആ അല്ല ഇങ്ങള് അത്യാവശ്യം പഠിക്കണ കൂട്ടത്തിലാ അല്ലേ
പിന്നെ ആ അന്ന് കൊഴപ്പില്ലാ എന്താ ണ് പക്ഷെ എനിക്കുതോന്നണെ ഈ സൗകര്യവും അന്ന് ആ ഇൻട്രസ്റ്റും അന്നുണ്ടെങ്കില്. നമ്മളിപ്പം ഇപ്പ നല്ലൊരിതില് എത്തിട്ടൊണ്ടാവും. കൊറവാണ് അപ്പ അത് മാത്രല്ല ഫോണിണ്ടാ ഫോണില്ലൃ അന്ന് നെ റ്റ് ഇംഗ്ലീഷിന്റെ ആബ്സെന്റൊള്ള പിള്ളേരൊക്കെ നമുക്ക് ഇങ്ങനെ മെ അന്ന് മെസ്സേജല്ലാ നമ്മളിങ്ങനെ കുത്തികു ത്തിരിക്കണ്ടേ എന്നിട്ട് വീട്ടിത്തെ ഇമ്മാന്റൊക്കെ ഫോണിന്ന് ഇങ്ങോട്ട് അന്നോ മറ്റേ ഫോണാണ് ടച്ചൊന്നല്ലല്ലോ എന്നിട്ട് ഇങ്ങനെ വിളിച്ചി ട്ട് അവരത്‌ എടി ഒന്ന് അയക്കെടി അന്ന് മെസേജൊക്കെ ഫ്രീയുണ്ടാവും ഇരൂനൂറ് മുന്നൂറൊക്കെട്ടാ. എന്നിട്ടിങ്ങനെ ഇപ്പം ഞാന് ആലോയിക്കണെ ഇത്ര പൊട്ടത്തരങ്ങള് അന്നൊക്കെ ചെയ്താലും ഇന്ന് വാട്സ്സപ്പ് ഫോട്ടോഎടുക്കുക അയ
അയക്കാ കഴിഞ്ഞ്.
അത് ടൈപ്പുചെയ്തിട്ട് എത്ര എസ്സെയാണ് ഞങ്ങക്ക് മെയിനായിട്ട് എയ്റ്റ് എസ്സേ പറഞ്ഞിട്ടൊരു ബുക്കൊക്കെ ഒണ്ടായിരുന്നു ഇന്നി പ്പൊ അതുണ്ടോ ആ ബുക്ക് എങ്ങനാണെന്ന് അറിയില്ല എട്ട് എസ്സേ അത് മെയിൻ അയ്ല് മെയിന് അതാണ് ഇംഗ്ലീഷിൻ്റെ ഔ പിന്നാ അപ്പൊ ഈ എയ്റ്റ് എസ്സേ എന്നൊക്കെ പറയുമ്പൊ അയിന്റെ പാരഗ്രാഫ് ഒരു ഏഴ് എട്ട് പാരഗ്രാഫാവും ഒര് എസ്സ് സേ വരണത് അതൊക്കെ ഇങ്ങനെ കു ത്തി കുത്തി ടൈപ്പു ചെയ്ത് അയച്ചുകൊടുക്കും അന്നത്തെ കാലം അങ്ങനെയേരുന്നു. ഇന്നെന്തു സുഖാണ് ഫോട്ടോ എടുക്കാ അയ ക്കാ അന്ന് വാട്സ്സപ്പും ഫേസ്ബുക്ക് ഫേസ്ബുക്കൊണ്ടെന്നു തോന്നണു വാട്സപ്പ് ഒന്ന് അത്ര ഇതല്ലാ
ഉം ഇപ്പൊ എന്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിലും വേഗം വാട്സപ്പ് ഗൂഗിളില് സെർച്ച് ചെയ്യാം.
മക്കളൊക്കെ അങ്ങനെയാട്ടാ പിള്ളേരെ ആ പിള്ളേര് എന്തുണ്ടേലും ഞാൻപറയും മക്കളെ ബുദ്ധി വർക്കുചെയ്യുല്ല ലാസ്റ്റ് കാരണം അവരെക്കെ എ ഐ നോട് ചോയിക്കാ. ആ പിന്നെ അതുപറഞ്ഞ് പറഞ്ഞെരും അപ്പ അത്‌ ഡീറ്റെലായിട്ട് ഇങ്ങട് കിട്ടും.
ആഹാ ഞമ്മള് സുഖം നോക്കല് പെട്ടെന്നുകഴിഞ്ഞാ കഴിഞ്ഞുകേറി
ആഹ് അതെ അവര് പറഞു നിങ്ങളെ കാരം ഒന്നല്ല ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ മക്കളെ ബുദ്ധി തീരെ വർ ക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നാണ്. ഇഹ് പിന്നെ ബുദ്ധി കൊറച്ചൊക്കെ വർക്കെയ്യണം എന്നൊക്കെ പറയും ഉം അപ്പൊ ഇന്ന് ക്ലാസി സില്ലേ.
അല്ല ഞാനിപ്പൊ കൊറച്ചീസായിട്ട് ലീവാ.
ആണല്ലേ എന്താണ് ഞാൻ കൊറ ച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് സോഷ്യോളജി പ്ലസ്ടൂല് എനിക്ക് ഹ്യൂമാനിറ്റീസായിരുന്നു കിട്ടിട്ടൊണ്ടായിരുന്നെ
ആഹ്
പ്ലസ് വണ്ണും പ്ലസ്ടുവും ഞാന് രണ്ടുവർഷം പഠിച്ചിട്ടൊണ്ട് സോഷ്യോളജിയൊക്കെ പഠിച്ചിട്ടൊണ്ട്. പിന്നെ ഡിഗ്രിക്ക് ഞാന് ഒന്ന് മാറ്റി പിടിച്ചയാണ് എൻ്റെ ഫേവറേറ്റ് ലാംഗ്വേജ് എപ്പഴും നമുക്ക് ആവി ശ്യല്ലേ സ്കോപ്പ് കൂടുതലാന്നൊ ക്കെ പറഞ്ഞപ്പോ ഞാൻ ഇംഗ്ലീഷ് എടുത്ത് സോഷ്യോളജി കൊറച്ചൊക്കെ എനിക്കറിയാം കൊറേ പഠിക്കാനുണ്ടാവും. ഡെഫിനീഷ്യൻസോ അതോ ഇതൊന്നൊക്കെ പറഞ്ഞിട്ട്.
ആ ഇപ്പൊ നല്ല ടഫ് ഇതാണെന്ന് പറഞ്ഞി ഇപ്പ സിലബസ് മാറിയോണ്ട്.
ആ എന്റെ ബ്രദറിന്റെ വൈഫിന്റെ നാത്തൂന് എ സോഷ്യോളജി ബി എഡ്‌ ട്ടോ അങ്ങനെന്തോ ആണിപ്പോ അവളുചെയ്യുന്നെ ഇനി എം എസ് ഡബ്ല്യു എടുക്കണന്നൊക്കെ പറയണ്ട്. മഞ്ചേരി ഇപ്പ അഡ്മിഷൻ എടുത്തൊ അവള് അപ്പ അവളെ നോട്ടും കാര്യക്കെ ഞാൻ കണ് ണ്ടു ഇന്നലെ പിന്നെ ഹെ നാത്തൂനോട് ഹെൽപ്പ്‌ ചോയ്ച്ചിട്ടെ കൊറച്ച് എഴുതിത്തരോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചി ട്ടുണ്ട് വെല്യ വെല്യ ഇത് പാരഗ്രാഫുകളൊക്കെ വിട്ടൊടുത്തിട്ടുണ്ട് അവൾക്ക് കഴിയാഞ്ഞിട്ട് ചെറിയ കുട്ടീണ്ട്.
ആഹ്
എന്ക്കിഷ്ടാണ് അന്നൊക്ക നല്ല ഇഹ് പക്ഷേ ഇൻ ക്കിഷ്ടം ഹിസ്റ്ററി ആയിരുന്നുട്ടാ പക്ഷെ സോഷ്യോളജി നമ്മള് ര് എന്താ പറയ ലൈഫുമായിട്ട് ഇങ്ങനെ ഇഹ് ഇഹ് ഇതുള്ളതാണ്
ആഹ് ഏതെടുത്താല് സുഖം ഒഴിച്ചാല് വല്യ സുഖഒന്നുല്ല എന്നാലുങ്ങട്
ആഹ് അതന്നെ ആഹ് ഓരോന്നിനും ബുദ്ധിമുട്ടുണ്ടാവും
ആഹ് അപ്പ അങ്ങനെ